ഹലോ കേക്കാമോ
കേക്കാം കേക്കാം
ഉം നിശ്ചയൊക്കെ എങ്ങനെ ഒഒണ്ടാര്ന്നു
എന്തൊരു യാത്രയാ പയങ്കര യാത്രയാ ഒന്നേകാല് ഒന്നേകാ മണിക്കൂറ് ഇര്ന്ന് വണ്ടില്
എവടെ സ്ഥലം എവടെ
എന്നിട്ട് എന്തുവാ ഹൈവേന്ന് കൊറച്ചുടെ അകത്തോട്ട് പോണം ഒര് പത്ത് മിനിറ്റ്
ആഹ് വീട്ടി വെച്ചാര്ന്നോ
അല്ല അല്ല അമ്പലത്തി വെച്ചരാന്ന് അമ്പലത്തി വെച്ചായിരുന്നാല്ല അമ്പലത്തിന്റെ അപ്പുറത്ത ഒര് ചെറിയ ഓട് റ്റേറിയം പോലെ ഒണ്ടാര്ന്ന് അമ്പലത്തി വേറെ കല്യാണം ഒണ്ടാര്ന്ന് പിന്നെ ഇത് അതോണ്ട് ഓഡിറ്റോറിയത്തി വെച്ചിട്ട് ആര്ന്ന് നല്ലാ കാണാനാ കൊച്ചിനെ അത്യാവിശ്യം നല്ലൊക്കെ കാണാൻ നല്ല ഹൈറ്റും ഒണ്ട് ആഹ് അവര്ടെ ചേച്ചി ഇല്ലേ ആഹ് അവര്ടെ ചേച്ചിടെ കാട്ടി ഹൈറ്റ് ഒണ്ട് പിന്നെ നല്ല വെ ആഹ്
അനന്ദുന്റെ ചേച്ചിയ്ക്ക്യയാ പയങ്കര നീളം അല്ലിയോ
ആഹ് നല്ല നീളവാ ആഹ് കൊച്ചിനെക്കാട്ടി നല്ലാ വെയിറ്റും ഒണ്ട്
ആഹ് ഇച്ചി വണ്ണം ഒണ്ട് അല്ലി
ആഹ് നല്ലാവണ്ണം ഒണ്ട് വൃത്തികേടില്ലാ ഹൈറ്റ് ഒണ്ടായിട്ട് വൃത്തികേടില്ല
ആഹ് എന്തുവാ ഇട്ടിര്ന്നേ
ഒര് ധാവണി ഉം ഒര് അടഞ്ഞാ കളറാര്ന്ന്
ആഹ് ഒര്ങ്ങീട്ട് ഒണ്ടായിര്ന്നോ
ഉം മറ്റേ ബ്യൂട്ടീഷ്യൻ ആര്ന്നു നല്ലേര്ന്നു ന ഫോട്ടോയിൽ കാണുന്നാ പോലൊന്നും അല്ല അത്യാവിശ്യം ബ്യൂട്ടീഷൻ ചെയ്തേൻ്റെ ആയിരിക്കും എന്തുവാന്ന
ആഹ്
നല്ലാതായിരുന്നു. അടുത്ത് കണ്ടില്ല ഞങ്ങള് ഏം പത്ത ത്തി പത്തരക്ക് എങ്ങാണ്ടായിരുന്ന് സമയം. ഇവിടുന്ന് ചെന്നപ്പോത്തേക്ക് താമസിച്ച് ഞങ്ങൾ ചെന്നപ്പോത്തേക്ക് എല്ലാം ഏകദേശം തുടങ്ങി കഴിഞ്ഞു
അയ്യോ ഈ അനന്ദൂന്റെ വണ്ടി അല്ല അനന്തൂന്റെ അച്ഛൻ്റേം അമ്മേടേക്കെ വണ്ടി ആദ്യം ചെന്നായിരുന്നോ?
ആഹ് അത് ചെന്ന്... അത് ചെന്ന്... ഞങ്ങടെ വണ്ടിക്ക് വഴി തെറ്റിപ്പോയി കൊറച്ച് അങ്ങോട്ട് ചെന്നിട്ട് ടൂറിസ്റ്റ്ല്ലേ അത് അകത്തോട്ട് കേറത്തില്ല പിന്നെ അവിടുന്ന് വേറെ വണ്ടിക്കകത്ത് കുഞ്ഞുവണ്ടി ഉണ്ടായിരുന്നു ആ വണ്ടിക്കകത്ത് പിന്നെ അങ്ങോട്ട് പോകേണ്ടി വന്നു ഫുട് ഒക്കെ വേറെ. എല്ലാത്തിനും ഭയങ്കര എരിവായിരുന്നു പക്ഷെ നല്ലായിരുന്നു നല്ല ടേസ്റ്റായിരുന്നു.
തിരന്തരം സ്റ്റൈൽ ഫുഡ്
തിരുവനന്തരം സ്റ്റൈൽ ഫുഡ് ആയിരുന്നു മാങ്ങയൊക്കെ വലിയ വലിയ പീസൊക്കെ ഒക്കെ ആക്കിയിട്ടായിരുന്നു
ഈ ബോളിം പായസക്കെ ഉണ്ടായിരുന്നോ
ഇല്ലില്ല പ സാധാരണക്കാരാടി പാവപ്പെട്ടവരാ
പായസം ഉണ്ടായിരുന്നോ
ആഹ് പ്രഥമൻ ണ്ടായിരുന്നു
ഉം
ഉം അവന് അവന് മാച്ച അവര് നിക്കുമ്പ മാച്ചാരിക്കും ന്നാപോ ആഹ് നമ്മള് ഫോട്ട ട്ടോയി കാണുന്നതിനെക്കാട്ടി ക്കെ എനി മേക്കപ്പെയ്തെന്റെയാന്നൊന്നും അറിയത്തില്ല. അയ്നെകാട്ടിലൊക്കെ കൊറച്ചൂടെക്കെ നല്ലെയ.
ആന്നോ മുടിയൊക്കെണ്ടോ.
ആഹ് ഉം വേറെയാവാൻ ഒത്തിരിയങ്ങില്ല എന്നാലും അത്യാവശ്യത്തിനുണ്ട്.
ഉം അവൻ വിളിച്ചോ വീഡിയോ കോള് വല്ലാം വിളിച്ചോ.
എന്തുവാന്ന് ഒരറിവു ഇല്ല. പുള്ളാര് സെറ്റ് ആരും ഇല്ലായിര്ന്ന് ഇവിടുന്ന് ഞാന് പിന്നെ അവരുടെ കൊറ ച്ച് റിലേറ്റീവ്സ് പുള്ളാരേ ഉള്ളായിരുന്നു അവരെല്ലാം ഒരു സെറ്റായിരുന്നു ഞാൻ പിന്നെ അമ്മേടെ കൂടായിരുന്നു. അപ്പം ഇതായിട്ട് അറിയത്തില്ല മാത്രല്ല എന്നെ അറിയത്തില്ലല്ലോ അതിന്.
ആഹ് ചേച്ചി ചെയിനിട്ടോ.
ഉം ചെയ്നിട്ട് ചെയ് ഞങ്ങള് കണ്ടില്ല അത് ഞങ്ങള് ചെന്നപ്പ അത് നടന്നോണ്ടിരിക്കുവാ. സമയം പോയി എ. ഇവിടന്ന് എട്ടരയ്ക്ക് എറങ്ങണന്ന് പർഞ്ഞിട്ട് ഒമ്പതരയായി ഇവിടുന്ന് പോയപ്പം. പത്തേകാൽന് അവിടെ മുഹൂർത്തം തൊടങ്ങും.
അത്രേം താമസിച്ചന്തുവാ.
അതാ. പിന്നവര് ചെന്ന് അവര് ചെന്നപ്പത്തേക്കെല്ലാം തൊടങ്ങി ഞങ്ങള് ചെന്നപ്പത്തിക്ക്ന് തീരാറായി.
കോർഡിനേറ്റ് ചെയ്യാനൊന്നും ആരു ഇല്ലായിരുന്നോ ഇവിടെ.
ആഹ് ഇവിടെ എം എന്തു മെയിനായിട്ട് ആൾക്കാര്. കറക്റ്റ് സമയത്തിന് ആൾക്കാര് എട്ടര എന്ന് പറഞ്ഞു കയിഞ്ഞാലും അവിടെ ഇവിടെ നിന്ന് താമസിച്ച് താമസ് സ്ച്ച്.
എട്ടരക്ക് എറങ്ങണൊങ്കി നമ്മള് എട്ട് മണിന്ന് പറയും.
ഒമ്പത് മണിക്ക് കറക്റ്റ് എറങ്ങാനായിര്ന്ന് അതിനാ എട്ടരയ്ക്കന്ന് പർഞ്ഞത്. അവള് ഒമ്പത് മണിയായിട്ടും ഒമ്പതര ആയിട്ടും വരുന്നില്ല.
ഉം.
അങ്ങനെ സമയാവു
അങ്ങനെ നിശ്ചയം കഴിഞ്ഞു.
അത് ഫോട്ടോ പോലും കിട്ടീല ചേച്ചി പോലും ഇട്ടിട്ടില്ല. അ ചേച്ചി ഇടുമ്പഴങ്ങാണം ദേ ഇട്ത്ത എടുക്കണം അല്ലെ. പിന്ന അവനോട് ചോയിക്ക്യണം.
അവന് അവളിട്ടു കൊടുക്കുവായിരിക്കും കൊച്ച്.
ഉം കൊച്ചിട്ട് കൊടുക്കായിരിക്കും പാവം പാം. പ്പെട്ട ആൾക്കാരാ ഉം അയിനെ കണ്ടിട്ട് ഒരു പാവം ലുക്ക്. ഉം അയിനെ കണ്ടിട്ട് ഒരു പാവം ലുക്ക് പാവാന്ന് തോന്ന്‌ന്നത്.
പാവായാ മതി.
അതിന് ലോട്ട്റി അടിച്ചയാ.
ആഹ് ശെര്യാ.
അവന് പാവവാന്നേ അവന് പിന്നെ കുറച്ചല്ലാത്ത റസ് ഫിഷൻസക്കെ ഉള്ളൂ പിന്നെ ആ കൊച്ചും വല്ല്യ മോഡേണൊന്നു അല്ല. അപ്പാ സെറ്റ് സര് ആ സെറ്റായി പൊക്കോളും പിന്നെ.
ഉം.
ആഹ് അതിന് ന്ത് ഭയങ്കര അത് ഭയങ്കര സമ്പത്തൊന്നു ഒള്ളയല്ല. പിന്ന അവന് ജോലിയില്ലേ പിന്നെ അവരെ വീട്ടില് കൊഴപ്പൊന്നുല്ലല്ലോ. അവനായിട്ടൊന്നും അവ അവനായിട്ട് അവന് കടം വീ ട്ടണോ അങ്ങനൊന്നുഇല്ലല്ലോ എല്ലാവറച്ഛൻ തന്നെ ചെയ്തില്ലേ ചേച്ചിയെ അയച്ച് ചേച്ചിയും സെറ്റിലാ പിന്നെ അവനവന്റെ കാര്യം നോക്കിയാ പോരെ ഉം ആനാന്ന്‌ അവന
പ്പ പിന്നെ പുതിയ വീടും വെക്കണ്ട
വെക്കണ്ട എല്ലാം ഡൺ സേയ്ഫാ കൊച്ചിന്റെ ഭാഗ്യം കൊച്ച് സെയ്ഫാ അത് അത് വളച്ചെടുത്തന്നുള്ളയാ പൊറകെ നടന്ന് ഇവനല്ലെങ്കി തിരിഞ്ഞ് നോക്കത്തൊന്നും ഇല്ലാര്ന്ന്
ഉ ഇന്നെന്തായാലും അഭിരാമിയോടൊന്നു പറയാം
അതെ
അല്ലെങ്കിപ്പിന്നെ നമ്മള് പറഞ്ഞില്ലന്നാവൂലോ
ഹാ അവളത് കേക്കാനിരിക്കാരിക്കും കൊറച്ചൂടെ
ഇല്ലപ്പടുത്ത ട്രിപ്പ് പോവും
അതാടുത്തെ
ഉ
അന്നന്നെ ഇവ ടെ ഇവര് ഫോട്ടോ ഇട്ടേൻ കഴിഞ്ഞിട്ടി ല്ലേ ഇവള് പിന്നെ ഫോട്ടോ ഇടൻ തുടങ്ങിയത് നിനക്ക് ഓർമ്മയുണ്ടോ? നേവി നേവീവ് എന്തോ പ്രോഗ്രാമിന് പോയത് ഇവന് കിട്ടിയ ആ സമയത്ത് ഇവിളൊരു ഓറഞ്ച് സംതിങ് ഒര് ഡ്രസ്സ ക്കെ ഇട്ടോണ്ട് നമ്മള് പറയേം ചെയ്നല്ലേ ആഹ് അന്ന് അത് ഇവൻ ഫോട്ടോ ഇട്ടേന്റെ അടുത്ത ആഴ്ചയങ്ങാണ്ടായിരുന്നു അതിന് അതിന് മുമ്പാനെങ്കി അവള ങ്ങനൊന്നും ഇട്ട് ട്ടിട്ടില്ലായിരുന്നു നോക്കിയിരുന്നെയാ ഞാ അമ്മ പറയും ചെയ്തല്ലെങ്കി ഇത്രയും നാളുകൊണ്ട് എന്ത് ഇടാഞ്ഞിട്ട് ഇപ്പം എന്തിനാ അത് ഇട്ടേന്ന്
കാണിക്കാനാരിക്കും
ഹും ഇനിയിപ്പം കൊഴപ്പയില്ലല്ലോ അവന് അവന് ലൈഫ്സെറ്റായല്ലോ എന്ത് ത്യാഗം ചെയ്തോലെ സാക്രിഫൈസ്
ആന്ന്‌
ഹ് ഹയ്യോ ഹയ്യോ
അമ്മേം വന്നോ
ആ അമ്മ വന്ന്‌ അച്ഛൻ ജോലി ഉണ്ടാര് ന്ന് അപ്പ അച്ഛൻ ജോലിക്ക് പോയി പിന്നെ ഇവിടെ മൂന്ന് വേരെ അവര് കൂട്ടി വച്ചിരുന്നയാ അപ്പ പിന്നെ രണ്ടുവേ രെങ്കിലും വരണ്ടേ
അപ്പ പ്പിന്നെ നീ ഫോട്ടോഇട്ടെയെ ന്തുവാ?
അത് നേര്ത്തത്തെയാടീ
ഇന്നത്തെയല്ലിയോ?
അല്ലല്ല അഹാ കണ്ടാ ഹേ എന്ത് ചെയ്യും ഇന്ന് എനിക്ക് നല്ല ഫോട്ടോ ഒന്നും കിട്ടില്ല അതുകണ്ട് ഞാൻ പണ്ടത്തെ ഫോട്ടോ എടുത്തിട്ടു
ഞാൻ ആലോചിക്കേം ചെയ്തു അല്ല അല്ല അച്ഛനും അപ്പൊ അമ്മ എന്ത് ചെയ്യും വേറെ സീറ്റീ ഇരുന്നാണോന്ന്ചാരിച്ച്
ഇല്ലില്ലില്ല ഇത് കഴിഞ്ഞേന്റെ കഴിഞ്ഞ ഇത് ആറു മാസത്തിന് മുമ്പ് കല്യാണത്തിന്റെയാ നീ അയ്ന ഇത് കണ്ടോ എനിക്ക് കൊറച്ച് വണ്ണോ ക്കൊണ്ട് ഇപ്പതുപോലെ ഇരിക്കുവണോ
എന്തേലു ഒക്കെ കഴിക്കഞ്ജലി
ഹാ ഇന്ന് ഒന്നാമത്തെ കാര്യം വെശപ്പില്ല വീട്ടിലിരുന്ന് കഴിഞ്ഞാഞ്ഞെനിക്ക് വെശപ്പില്ല അതാണ് മെയിൻ പ്രശ്നം
നീ ടൈമൊക്ക വെച്ചിട്ട്
മറ്റേ നമ്മള് വെശപ്പില്ലാതെ കഴിച് ച്ചാലും ഫ് ദേഹത്ത് ഇതാവത്തില്ലല്ലോ
അങ്ങനൊന്നും ഇല്ല ആര് പറഞ്ഞത്
എനിക്ക് അങ്ങനെ ഏഹ് ഫ ഫുഡ് വെശപ്പില്ലാതെ കഴിച്ച് കഴിഞ്ഞഴി ഞാല് ക്ഷീണിച്ച്
നമ്മള് വെശക്കുമ്പഴല്ല ഫുഡ് കഴിക്കണ്ടേ നമ്മള് ഫുഡ് കഴിക്കണം കറക്റ്റ് സമയത്ത് കഴിക്കണം
ഉം ഇന്നലെ ഇന്നലെ അവിടുന്ന് കൊണ്ടുവന്നേ എടുത്തെ മറ്റേ ദോശക്ക് ഇന്നലെ ഇന്നും
ആണോ നല്ലേര്ന്നോ
നല്ലേരുന്നു
ഞാൻ കൊറച്ചേ എടുത്തുള്ളൂ ഞാൻ കൊറച്ചേ എടുത്ത് ത്തൊള്ളാര്ന്നു ഞാൻ അമ്മ അമ്മ അമ്മ ഇല്ലാരുന്ന് കേട്ടോ ഞാൻ ഇവിടെ ഇരുന്ന് കവർനാത്തിരുന്ന ഇങ്ങ് എടുത്തോണ്ട ന്നു അപ്പ അമ്മ പറയേം ചെയ്ത് ഇച്ചിരി അല്ലേ ഒള്ളായിരുന്നു അത് എന്ത് കൊണ്ടോയി കൊറച്ച് കൊണ്ടോയി ഇട് ഇനി എന്താന്ന് അപ്പൊ ഞാൻ പറഞ്ഞ് വേറെ കണ്ടില്ലായിരുന് അപ്പൊ അമ്മയോട് ചോദിക്കാഞ്ഞെന്താ അമ്മ പറഞ്ഞത് മോശഅല്ലേ ഇച്ചിരി എടുത്തോണ്ട് പോയേ എന്തോ വിചാരിക്കുന്നക്ക പറയാ
എങ്ങാള് ഇന്നലെ എടുത്ത് ഇന്നും എടുത്ത് ഞാനും അമ്മേ ഉള്ളെടി അത് ദോശയിരിക്കുന്നു അച്ഛന അല്ല ഈ പഴങ്കഞ്ഞി വെക്കായിരുന്നു
ആഹ് ഞാനപ്പ വിചാരിക്കു യ്യയ്യോ
എന്നിട്ട് അതിനകത്ത്ന്ന് എടുത്ത് അതിനകത്തിന്നും കഴിച്ചു അച്ഛനും കഴിച്ച്
ഉം ഞാ അമ്മ വേറെ ഇരി വേറെ വെച്ച് കവറിനകത്തിരിപ്പൊ ണ്ടായിരുന്നെടീ അപ്പ ഞാനത് കണ്ടില്ല
ഉം
ഞാന് ഇതിനകത്ത് മറ്റേ കൊടുക്കാൻ വേണ്ടിട്ടേ ഇങ്ങനെ തൂക്കി തൂക്കി വെച്ചിരുന്നേ അപ്പൊ ഞാനതീന്ന് എടുത്ത ഉടഞ്ഞ് പോരുന്നേ അമ്മ പറഞ്ഞ് ഇച്ചിരി എന്തോ ആവാനാ അവർക്ക് കഴിക്കാൻ വേണ്ടായോ എന്തോ ആ ഇതെന്നൊക്കെ ചോയിച്ച് കൊറച്ചൂടെ എടുത്തോണ്ട് വരീ എന്താന്ന്
ഞങ്ങ ഞങ്ങൾ മൂന്ന് പേരല്ലേ ഒള്ളൂ
എന്നാലതൊന്നും ആവത്തില്ലെന്ന് അമ്മ പറഞ്ഞപ്പൊ ഞാൻ വിചാരിച്ച് അയ്യോ കഷ്ടായിപ്പോയല്ല കൊറച്ചു മേടിക്കണ്ടേ ഞാൻ പോയി കണ്ടില്ലായിരുന്നു സംഭവം
ആഹ് പക്ഷെ ഇവിടെ ആഹ് അച്ഛൻ കഴിക്കാത്തൊണ്ട് ആയിരിക്കും ഒണ്ടാരുന്നു ഇന്നലെ ഇന്നും ഇതായിരുന്നല്ലോ
ഉം അരിച്ചാരുന്നേ എടുത്തേ
യാഹ് യാഹ് രണ്ട് മൂന്ന് വട്ടോക്ക അരിച്ചെന്ന് പറയുന്ന കേട്ടു
ഉം കുഞ്ഞ് മണ്ണ് കാണും കേ
ആഹ് പക്ഷെ എന്നിട്ട് എടക്ക് ക ഇതുണ്ടാരുന്നു മണ്ണിന്റെ ഇതേണ്ടാരുന്നു
ആ അതാ അമ്മ പ അമ്മ ഒരുപാട് പറഞ്ഞു എന്നോട് പറയണേ മറക്കല്ലേ പറയണേ പറയണേന്ന് കാര്യം ഞങ്ങക്ക് എടുത്തപ്പഴാ ഞങ്ങള് കണ്ടത് കേട്ടോ
ആഹ് രണ്ട മൂന്ന് തൊട്ടം അമ്മ അരിച്ച എടുത്ത് എന്നിട്ട് ചെറു വലുതായിട്ടില്ലായിരുന്നു ഇടക്കിടക്ക്
അത് മറ്റേ ഇല്ല നമ്മള് തന്നെ നെല്ല് എടുത്തണ്ട് വന്ന് നമ്മള് തന്നെ അടിച്ചതല്ലേ അപ്പം അതിന്ന് വയലീന്നുള്ള ചെളിയുണ്ട് ചെറിയ മൺതരി
ആഹ് ആഹ് ആഹ്
മണ്ടരിയ അപ്പം അതിങ്ങനെ പറ്റി പിടിച്ചിരിക്കുമ്പോ നമ്മൾ അറിയത്തില്ല
ഉം
അതാ പിന്നെ അരിക്കണേ അരിക്കണേന്ന് പറഞ്ഞു ഇവിടെ പുട്ട് ഉണ്ടാക്കത്തേ ഉള്ളു
ആഹ് ചേച്ചിയുടെ അങ് ഇത് വെച്ച് പുട്ടുണ്ടാക്കും ഇവിടെ പിന്നെ പുട്ടുണ്ടാക്കണമെങ്കിൽ എന്ത് ചെയ ചെയ്തെടുക്കണ്ടേ അത് പൊടിക്കണ്ടേ പൊടിക്കണ്ടേ
ഞങ്ങള്ൾ മിക്സിയി പൊടിക്കത്തേയുള്ളൂ ആവശ്യത്തിന് എടുത്തിട്ട്
ആഹ്
അന്നന്നുള്ള അരി എടുത്തിട്ട് മറ്റേ പൊടിക്കത്തതേ ഉള്ളൂ മിക്സിൽ അങ്ങ് പൊടിക്കും അന്ന് രാവിലത്തെ ആവശ്യത്തിനുള്ളത് അങ്ങനെയ ചെയ്യുന്നത്
ആഹ്
ഇവിടെ മറ്റേ പൊടിച്ച അങ്ങനെ വെക്കത്തൊന്നുമില്ല
ഉ അനുപമ ഉണ്ടായിരുന്ന് അവളുടെ കോഴ്സ് കഴിഞ്ഞ്
എന്തു പഠിച്ചേ
ബി എസ് സി നേർസിങ്
ആണോ ജോലി കിട്ടിയോ
ജോലി ആവുമല്ലോ ഇനി എന്തായാലും
അല്ല എവിടാ പഠിച്ചേ
ബാംഗ്ലൂർ അടി ബാംഗ്ലൂർല്ലാ അഹ് മധ്യ എന്ത് മധ്യപ്രദേ് ആഹ് ആന്ധ്രാപ്രദേശോ
മംഗലാപുരോ
ആന്ധ്രയാനു തോന്നുന്നു
ആഹ് ശരി പ്ലേസ്മെന്റ് ഇല്ലായിരുന്നോ
ആഹ് എന്തുവാണോ ഇപ്പ എന്തായാലും എക്സാം എല്ലാം കഴിഞ്ഞ് വീട്ടിലുണ്ട് സ്കെൽറ്റ ആയി എന്റെ കൂട്ട്
ആണോ അവൾക്ക് നല്ല വണ്ണം ഇല്ലായിരുന്നോ
ഉണ്ടായിരുന്ന മുടി വെട്ടി ഷോർട്ട ആക്കി പിന്നെ വെളു അന്നത്തെേക്കാട്ടി നല്ല വെളുത്ത് പക്ഷെ ഭയങ്കര ഭയങ്കരമായിട്ട് ക്ഷീണിച്ചു അവിടെ ഫുഡൊ ഒന്നും ഇല്ലല്ലോ പിന്നെ അവരുടെ വീട്ടിലും എന്തുവാ ആ ടീച്ചറിന്റെ ഹസ്ബന്റില്ലേ ആഹ് ആ മാമന എന്നും വയ്യ ഇപ്പൊ തന്നെ മറ്റേ ആദ്യം ഹാർട്ടിന് പ്രോബ്ലം ആയിരുന്നു ബ്ലോക്ക് ആരുന്നു അങ്ങനെ ഗൾഫിലായിരുന്നു അങ്ങനെ ഇങ്ങ് വന്ന അങ്ങനെ ടീച്ചർ ഒരു വർഷം മറ്റേ എഴുതി കൊടുത്തിട്ട് നസ്രയത്തിൽ നിന്ന് എഴുതി കൊടുത്തിട്ട് പോന്നു അങ്ങനെ അയിന്റെ ആഹ് സർജറി ഒക്കെ കഴിഞ് കഴിഞ്ഞഞ് എന്നും പ്രശ്നങ്ങളാ ഇപ്പം ഈ ഹാർട്ടിന്റെ ഒക്കെ ഓരോ മരുന്നൊക്കെകഴിച്ചുകഴിച്ചായിരിക്കും മറ്റേ സ്റ്റോൺ കിഡ്നി സ്റ്റോൺ ആയിരുന്നു
ആണോ
അതാണെങ്കി ഭയങ്കര ഭയങ്കര വലുതങ്ങാണ്ടായിരുന്നു എന്നു തോന്നുന്നു
ഞാനിപ്പം നിന്നെ വിളിക്കാവേ
ആഹ് ആഹ് ഓക്കെ